ഹലോ
കേൾക്കുന്നുണ്ടാ
ആകേൾക്കുന്നുണ്ട്
ആ നമ്മക്ക്ന്നടാ ഈ വെള്ളത്തിന്റെത്യാവശ്യോ വെള്ള വെള്ളത്തിന്റെ ഉപയോഗോ വെള്ളത്തിനെ പറ്റിച്ചെല്ലാം കുറച്ചു നേരം സംസാരിക്ക
ആ അയ്ക്കോട്ടെ
ആ നമ്മളീ വെള്ളെ റ്റവും കൂടുതൽ വെള്ളത്തിന്റെ ഈ വെലയറിയ ചൂട് സമയം വരുമ്പാന്ന് ഈ ചൂട് സമയത്ത് നമുക്ക് വെള്ളല്ലാണ്ട് നിക്കാനേ പറ്റൂല എടക്ക് നമ്മൾ വിചാരിക്കൂ ഒന്ന് ഒന്ന് വച്ച് തരണത്കൊണ്ടാ കൊറച്ചൊന്ന് അല കൊറച്ച് വെള്ളം കിട്ടീനെങ്കിലും ഇന്നാലും നമക്ക് അത്രേ ദാഹിച്ച് നമ്മള് പൊർ പൊറത്തെല്ലാം പോയിറ്റ് വരുമ്പോ നമുക്ക് കൊറച്ച് വെള്ളം കിട്ടിയിട്ടെങ്കില് പിന്നെ ജീവം പോവുന്ന പോലെയാ നമുക്ക്പിനൊന്നും തിരിയൂല നമ്മള് വിചാരിക്കും ഈ വെള്ളം ഈ കുടിക്കാൻ മാത് ആ സമയത്തെന്നെ ഇങ്ങനെ വിചാരിക്കും വള്ളഈ കുടിക്കുന്ന കാര്യത്തിൽ മാത്രേകും നമ്മള് വെള്ളത്തിനെ പറ്റീട്ട് നോക്കാ പക്ഷെ ഏ ശെരിക്ക് പറഞ്ഞാല് രാവിലെ നമ്മള് എണീച്ച മുതല് രാത്രി ഉറങ്ങുന്നവരേം നമക്ക് അത്യാവശ്യായിട്ട് വേണ്ടുന്നൊരു കാര്യന്ന് ഈ വെള്ളും വെള്ളം ഇല്ലാണ്ട് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല അതിന്റെ ഉദാഹരണാന്ന് ഈ പല്ല് തേക്കല് കുളിക്കല് തുണി അലക്ക നമ്മള് ഈ ചോറ് കറിയെല്ലാം കഴിക്കുമ്പോ അത് ആക്കാൻ വരെ വേണം വെള്ളം ഏ നമുക്ക് ഈ വെള്ളൊ ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കൂല നമ്മളെ അതെല്ലാം പൂട്ട് നമ്മളെ മുറ്റത്ത് പറമ്പിലെല്ലാം ആയിട്ട് അവ അങ്ങനെ പച്ചക്കറി ചെടി അങ്ങനെ കൊറേ സാനം ഇണ്ടാവും അതെല്ലു ഇങ്ങനെ വാടിട്ടെല്ലം ഇങ്ങനെ നിക്കുമ്പോ കൊറച്ച് വെള്ളം കൊടുത്തയിഞ്ഞാ തന്നെ അത് പഴേ പോലെ നല്ല ആരോഗ്യത്തോടെ തിരിച്ച് വരുന്ന പോലെ ഇണ്ടാവും കാണാൻ നമ്മളെ ജീവൻ ജീവൻ നമ്മള് നിലനിർത്താന് വെള്ളഉം കുടിക്കൂ അതുപോലെ ചെടിക്കും മൃഗത്തിനെല്ലാം വെള്ളം കൊടുക്കാന്നുള്ളതല്ലോ മനുഷ്യന്മാര് ചെയ്യേണ്ട കാര്യാ അനക്ക് എടക്ക് സങ്ക ഒരു കാര്യണ്ട് പണ്ടെല്ലോ നമ്മള നാട്ടില് കൊറേ കിണറ് കൊള തോടല്ലേ അന്നേരോ ഒന്നും നമുക്ക് ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ ഇപ്പോ എന്താ പറയാ ഈ കൊളങ്ങള് അതെല്ലാം അതെല്ലാം ഈ മയ കച്ചറ ചപ്പ് ചവറ് പ്ലാസ്റ്റിക് സാനങ്ങൾ അങ്ങനത്തെല്ലം കൊണ്ടോയി വേണ്ടാത്തതെല്ലും ഈ കൊളത്തിലും തോടിലെല്ലം ഇട അതെല്ലാം മൂടിക്കെടക്കാ ചെയ്യ്ന്നെ ഈ പൊഴകളെല്ലും വറ്റി വർ വരണ്ട് പണ്ടല്ലോ ന്താ പറയാ ഈ ഏഹ് കൊളത്തിലെല്ലും നല്ല വെള്ള എല്ലാം ഇണ്ടാവെൽ ണ്ട് ഇപ്പൊ അതെല്ലാം ഇങ്ങനെ ഓരോന്നെല്ലാം ഇട്ടിട്ട് മൂടിയിട്ടാള്ളത് പിന്നെ ഏ ഇപ്പത്തെ കാലത്ത് കൂടുതലായിട്ടും കാണുന്നൊരു സംഭവന്ന് ഈ വെള്ളം വരെ പൈസ കൊടുത്ത് വാങ്ങ അതെല്ല ഇങ്ങനെ കൊറേ ത്രാന്ന് വെച്ചിട്ടാ വാങ്ങ അത് വാങ്ങാ പറയുമ്പോ ഏ നമക്ക് പണ്ട് കാലത്തേ കൊറേ വെള്ളല്ലാം കണ്ട് നമുക്ക് അതെല്ലാം ഭയങ്കര അൽഭുതം പോലെയാ പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പൊ അതെന്നെയാണ് കൂടുതൽ എല്ലട്തും നടക്കുന്നത് ആ ഏ പൈസ കൊടു ത്തിട്ട് പോണം ഈ വെള്ളം വാങ്ങണ്ടിക്കല് എല്ലാങ്കില് തീരെ വെള്ളം കിട്ടാത്ത അവസ്ഥയെല്ലം ഇണ്ടാവുന്നുണ്ട് ഇനിയും നമ്മള് അഒന്നും കണ്ടറിന്ന് ചെയ്തിട്ടില്ലെങ്കില് എന്താ പറയാ നമ്മളെ വെരുന്ന തലമുറക്ക് കുടിക്കാന് ഉരുത്തുള്ളി വള്ളം വരെ കിട്ടാത്ത കാലം എല്ലാം വെരൂ ഇതിലെന്താ ഇങ്ങളെ അഭിപ്രായോ
അതേന്ന് ചൂട് കാലെല്ലാആയാ പിന്നെ ഈ വെള്ളം ഇല്ലെങ്കില് നമ്മളെ കിണറെല്ലാം വറ്റ് വര വരണ്ടോ മഴയൊന്നും വരാണ്ട് മഴ വന്നിട്ടില്ലെങ്കിൽ അതാണ് അവസ്ഥ പിന്നെ വണ്ടിക്കാരല്ലാം ഇങ്ങനെ കൊണ്ടുവരുന്ന വെള്ളത്തിനെല്ലാം. കാത്തു നിന്ന് അങ്ങനെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിട്ടല്ലാം നമ്മള് പിന്നെ ആൾക്കാരെ കാത്ത് ക്കണ്ടിയും അപ്പുറത്തി ഇപ്പുറത്തും വീട്ടിലെല്ലാം പോയിട്ട് പിന്നെ കൊറച്ച തരുവാ എന്നല്ല ചോദിച്ചിട്ട് നിക്കേണ്ടല്ല ഒരു ആവശ്യംല്ലാം വര്ത്ത്ണ്ട്. പക്ഷെ നമ്മള് കണ്ണൂരില് മഴ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളതാ നമ്മളെ കണ്ണൂര അധികം ഉണ്ടായിന് എന്താന്ന് വച്ചാൽ പിന്നെ മഴ പെയ്യാൻ തുടങ്ങിയാ പിന്നെ തൊരാതെ പെയ്യും. ആ സമയത്ത് തോടും പുഴയെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകും അതെല്ലാം കാണാൻ നല്ല രസാ- ചെലപ്പോ അത് വലിയ പേടി ഉണ്ടാവും. വെള്ളപ്പൊക്കം വന്നാ പിന്നെ ആളുകൾ ദുരിതത്തിലാവൂ.. പിന്നെ ആഹ് വീടുകളിലെല്ലാം വെള്ളം കയറി സാധനങ്ങളെല്ലാം നശിച്ചു പോവും അങ്ങനത്തെ അവസ്ഥയല്ലാം കൊറേ കണ്ടിട്ടുണ്ട്. എന്നാലും ആ മഴ പെയ്ത് തോരുമ്പോള് പിന്നെ പ്രകൃതി ഉണ്ടാാവുന്ന ഒരു ഭംഗിയ് അത് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെ കണ്ണൂര് ഇതെല്ലാം കാണാനൊരു ഒരു രസം തന്നെയാ.. ഏഹ് മരങ്ങളും ഇതും എല്ലാം ഉണ്ടല്ലോ അപ്പൊ അതിന്റെ കയ്യില് പിന്നെ മഴ പെയ്തു കഴിഞ്ഞാല് മരത്തിൽന്ന് ഇറ്റുന്ന വെള്ളം അതെല്ലാം.. ആസ്വദിക്ക ചെറിയ കുട്ടികൾ വരെ ഇതെല്ലാം ആസ്വദിക്കും. പിന്നെ ഓഹ് വെള്ളം മഴപെയ്തിട്ട് ല്ലെങ്കിൽ അല്ലങ്കിലോ മരങ്ങളെല്ലോ പിന്നെ ഉണങ്ങിപ്പോ ഉണങ്ങൂ പിന്നെ മനുഷ്യർക്ക് വരെ ഒരു നമ്മളെ വീട്ടില് മറ്റ് കൊറേ ആവശ്യങ്ങളെല്ലാം ഉണ്ടല്ലോ ഭക്ഷണം പാകം ചെയ്യാനും ചെടികൾ ഒഴിക്കാനും വസ്ത്രം കഴുകാനും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ വീട്ടിൽ തന്നെ വെള്ളത്തിനെ പറ്റി ഉണ്ട് അവശ്യ ഒന്നും നടക്കൂല്ല പിന്നെ ആഹ് പിന്നെ മഴ ഇല്ലെങ്കില് മഴ ഇല്ലെങ്കില അതെങ്കിലാന്നുള്ള കാര്യാണ് ഇപ്പ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് എല്ലാം കൊണ്ടും നമ്മള് ചൂട് മഴയില്ലെങ്കിൽ നമുക്ക് ചൂട് കൂടൂ പിന്നെ ഭൂമിൽ ജീവിക്കാൻ പറ്റാത്തൊര അവസ്ഥ ന്നെയാണ് ആക എന്നാ നേരെ മറിച്ച് മഴ പെയ്യാണെങ്കിലോ തണുപ്പുണ്ട് തണുപ്പും കൂടും അതും സഹിക്കാൻ പറ്റാത്ത ഒര അവസ്ഥ വരും പിന്നെ മഴ ഉണ്ടായാലും മാത്രമേ ചെടികളെല്ലാം പ ച്ച പിടിച്ചിട്ടെല്ലാം വരൂ മനസ്സിനൊരു കുളിർമ കിട്ട്ണ്ടെങ്കിൽ തില് തണുത്ത കാലാവസ്ഥ വരണോ പിന്നെ മഴ വേണം. പിന്നെ വെള്ളം നമ്മുടെ നാടിന് ഇത്രയും സുഖമുള്ള ഒരിടവാക്കി മാറ്റുന്ന അതെല്ലാം ഒരു വെള്ളവും മഴയോ എല്ലാം തന്നെയാണ്. നമ്മള് മനുഷ്യന്മാർ ചെയ്യുന്ന ചില കാര്യങ്ങൾ കാണുമ്പോ സങ്കടം വരും. പുഴയിലു തോട്ടിലെല്ലാം പ്ലാസ്റ്റിക്ക് മറ്റെല്ലാം വലിച്ചെറിഞ്ഞ് വലിച്ചെറിയല് പിന്നെ നമ്മള് കുടിക്കുന്ന വെള്ളാന്ന് നമ്മള് തന്നെ നശിപ്പിക്കുന്നു അതൊന്നും ആരും ചിന്തി കിണറ്റിലെ വെള്ളത്തിൽ പോലും ഇപ്പോ വിഷം കലർത്തുന്ന അവസ്ഥയാന്ന്. ഇതൊക്കെ മാറ്റിയിട്ടില്ലെങ്കില് വരും തലമുറക്ക് കുടിക്കാനൊരു ഒരു തുള്ളി നല്ല വെള്ളം കിട്ടാത്ത അവസ്ഥ വരും അതുകൊണ്ട് നമ്മള് ജലം നമ്മള് വെള്ളത്തിന് ന നല്ലോണ്ണം സംരക്ഷിക്കേണ്ട കാര്യമാണ് നമ്മള് ഓരോരുത്തരും കടമയാണ് ഇത്. ആഹ്
അതെ ഇപ്പോഴത്തെ കുട്ടികളെല്ലോ എന്താ പറയാ വെള്ളം എല്ലാം ഇങ്ങനെ പൈപ്പ് തുറന്ന് വെച്ചിട്ടല്ലാം വെറുതെയേ വെള്ളം കളയേ എല്ലാന്ന് ചെയ്യുന്നേ അത് നമ്മള് നമ്മൾ അറിഞ്ഞോണ്ട് വെള്ളത്തിനെ നശിപ്പിക്കാന്ന് ചെയ്യുന്നത്. പിന്നെ എന്താന്ന് പച്ച വെള്ളത്തിന്റെ വില നമ്മള് മനസ്സിലാക്കാം ഈ മഴക്കാലം വരുമ്പോ കുറെ വെള്ളം കാണുമ്പോൾ നമ്മള് എന്താ ഈ വെള്ളം ഈ ചൂടാലത്ത് നമ്മളിങ്ങനെ സംരക്ഷിച്ചു ഇങ്ങനെ കൊണ്ടിരുന്നേര്ക്കും നമ്മളക്ക മഴക്കാലം വരുമ്പോ പിന്നെ നമ്മള് ഭയങ്കരം എന്താ പറയാ നമ്മുക്ക് കൊറേ വെള്ളണ്ട് നള്ളൽ എല്ലാം വെറുതെ കളയൂ പിന്നെ ചൂട് കാലം വരുമ്പോ നല്ലോണ്ണം എന്ന എടുങ്ങാറ അത് നമ്മക്ക് ഇന്നെയന്ന് അത് മനസ്സിലാക്കിട്ട് നിക്ക പിന്നെ നമ്മള് ഏ കുടിക്കുന്ന പോലെ തന്നെ പക്ഷിയക്ക് മൃഗങ്ങൾക്കല്ലോ പുറത്തെ എവിടെയെങ്കിലും ഒരു ചെറിയ പാത്രത്തില് വെള്ളം എല്ലാം വെച് കൊടുക്ക അതെല്ലാം ഒരു നല്ല പുണ്യം കിട്ടുന്ന പോലത്തെ കാര്യാണ് ചെയ്യാനുള്ളത് നമ്മളെ കടമയാണ് പുണ്യം കിട്ടുന്ന മാത്രല്ല അത് ചെയ്യണം എന്നുള്ളത് നമ്മളെ കടമയാ പിന്നെ എല്ലാരും അങ്ങനെ ചെയ്യാ ഇതിലന്തെങ്ങള അഭിപ്രായോ
അതെ വെള്ളം എന്ന് പറയുന്നത് വെറും ഒരു ദ്രാവക ഒന്നും അല്ല അത് അത് ഒരു മനുഷ്യന്റെ ജീവൻ നെലനിർത്തുന്നതിന്റെ അടിത്തറിയാണ് പിന്നെ എല്ലാ ജീവജാലങ്ങളും മരങ്ങൾക്കയിക്കോട്ടെ ചെടികൾക്ക് അങ്ങനെ എല്ലാ സസ്യങ്ങൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാർക്കും വെള്ളം വേണം ഒരു ദിവസം വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മൾ ആകെ തളർന്നു പോവും പിന്നെ ശരീരത്തി ത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും വെള്ള എല്ലാ പ്രവർത്തനങ്ങളും ശരീരത്തിന്ന് ചെയ്യേണ്ടെങ്ക അതിന് വെള്ളം ആവശ്യം തന്നെയാണ്. അതുകൊണ്ടെ ന്നെ ഹ് വെള്ള നമ്മള് ഒര് ദൈവത്തെ പോലെ കാണ് ണൊ. അതിനെ വെറ്തേ കളയ ര്ത് പിന്നെ പല്ല് തേക്കുമ്പോഴും കുളിക്കുമ്പോഴൊക്കെ പൈപ്പ് വെറുതെ തൊറന്നിടുന്ന സ്വഭാവൊ പലർക്കൂണ്ട്. നമ്മളെ വീടുകളിൽ തന്നെ നമ്മള് ഇത് കാണുന്നുണ്ട് അതൊക്കെ മാറ്റണോ പിന്നെ ഒരു തുള്ളി വെള്ളം പോലും വിലപ്പെട്ടതാന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ജീവിക്കാന് നമ്മളെ നാട്ടില് കൊളങ്ങളും കെണറൊക്കെ വൃത്തിയായി സൂക്ഷിക്ക പിന്നെ മഴവെള്ളത്തില് മണ്ണിലേക്ക് ഇറങ്ങാന് അനുവദിക്കറ് പിന്നെ എങ്കില് മാത്രേ ഭാവിയില് നമക്ക് ഈ അമൃ ത്ത് ഈ വെള്ളൊ ആസ്വദിക്കാൻ പറ്റു ചുരുക്കം പറ്ഞ്ഞാല് വെള്ളം എല്ലാം എല്ലാം തന്നെ വെള്ളാന്ന് അത് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മള് കണ്ണൂർക്കാരുടെ മാത്ര അല്ലലൊ ലോകത്ത്ള്ള എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്ത്യാന്ന്.
അതെ നമ്മ നമ്മള ഈ വീട്ടുപയോഗത്തിന്റേന്ന് മാത്രല്ല എറ്റവും കൂടു ഇതില് വെള്ളൂല്ലാഞാ ബുദ്ധിമുട്ട് കർഷകരാന്ന്. അതുപോലെന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും നമുക്കും ഉണ്ടാവും ബുദ്ധിമുട്ട് പക്ഷെ അവർക്ക്ന്ന നല്ല എടങ്ങേറാ വയല്ല് ഏഹ് നെല്ലിടണ്ടിക്കല്ല് തെങ്ങിന് കഹ്ങ്നെല്ലോ ആഹ് തട ഇടുത്ത് അങ്ങെനെ വെള്ളം ചെ അഹ് നനക്കാന് എല്ലോ വെള്ളം അത്യാവശ്യാന്ന്. വെള്ള ഇല്ലെങ്കി പിന്നെ നാട്ടിലൊന്നും കൃഷൂ ഉണ്ടാവൂല കൃഷിയില്ലെങ്കി നമ്മുക്കൊന്നും കഴിക്കാനും ഭക്ഷണത്തിന് വേണുന്ന സാനങ്ങളൊന്നും അതും കിട്ടൂല ചുരുക്കം പറ്ഞ്ഞാ നമ്മളെല്ലാരും ഇന്നൊരു പട്ടിണിയാവും
അതെ പണ്ട് പണ്ട് മുതലേ അമ്മള് കേൾക്കുന്നൊരു കാര്യാന്ന്. വെള്ള ഇല്ലെങ്കില് പിന്നെ ഒന്നും നടക്കൂലാന്ന്. അത് പ്രായ ഉള്ളവരെ വായിന്നു വരെ എപ്പം കേക്കാൻ പറ്റുന്നൊരു ഒരു കാര്യാന്ന്. ഒരു പരിപാടി വള്ള ഇല്ലെങ്കില് നടക്കൂലേനി രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കെടക്കുന്നത് വരെ നമക്ക് വെള്ളം വേണം കാപ്പി ഉണ്ടാക്കൻ വേണം കുളിക്കാ ബേണം അലക്കാ ബേണോ. പിന്നെ നമ്മളെ വായിലേക്ക് വെള്ളം നനക്കാപോണോ. എന്തിന് ഏതിന് ഈ സാധനം തന്ന വേണം.. നമ്മടെ നാട്ടില് പയ പഴഞ്ചൊല്ല് തന്നെ ഇല്ലേ. വെള്ളം പോലെ ചെലവ് വെള്ളം പോലെ ചെലവാക്കുക എന്ന്. അല്ല അയിനർത്തം അത്രത്തോള അത് അത്യാവശ്യാണ്ന്നണ്. പക്ഷെ ഇപ്പത്തെ കാലം നോക്കിയാല് പണ്ടത്തെ പോലെയാ. ആഹ് പണ്ട് നമ്മളെ പറമ്പിലെല്ല ഇഷ്ടം പോലെ കെണറേളും കൊളങ്ങളും എല്ലാ ഇണ്ട്. എവിട്ന്ന് കോരിയാലും നല്ല തെളിഞ്ഞ വെള്ളാന്ന് കിട്ടാ പഷേ. ഈ ചൂടുകാല ആയാ പിന്നെ കെണറൊക്കെ വറ്റിവര്ള്ളു. അപ്പോഴാണ് നമ്മള് വെള്ളത്തിന്റെ വെല ശെര് കറിയ ഹ് എല്ലെ..
അതെ ഈ മഴയെല്ലാം പെയ്യുമ്പോ നമ്മള് പറയു ഇതെ ന്ത് മഴയാന്ന് തീരാത്ത മഴ ഒന്ന് നിന്നാ മയ്യിനും അങ്ങനെ. യെറലെല്ലാം നമ്മള് പറ്നോണ്ട്ക്കും പിന്നെ ഇങ്ങനെ. ആടിം വുടിയെല്ലാം വെള്ള എല്ലെ കെട്ടി കെടക്കുമ്പോ അപ്പടെ നമ്മള് പഞ്ചായത്തില സർകിൽ അങ്ങനെ ആരെങ്കിലു അല്ലൂള്.. ഇങ്ങനെ. ക് പർണോണ്ടേ നിക്കൂ. വെള്ളം കെട്ടികെട്ക്കുന്നയിനെല്ലാം നമ്മള് ആദ്യം വിളി. ക്യു പറയല്ലൻ ചെയ്യാ അവരോടാന്ന്. പിന്നെ പക്ഷെ ആ ഇന്നെര പെയ്യുന്ന ആ മഴവെള്ളാന്ന് ഈ ചൂട് സമയം വരുമ്പോ നമ്മളെ സഹായിക്കുന്നത് ന്ന്ള്ളത്. ന്നേര നമ്മള് ഓർമ്മിക്കുന്നില്ല. പിന്നെ മണ്ണിലേക്ക് മ്മ് മഴവെള്ളല്ലോ. എറങ്ങിയാലേ നമ്മളെ കിണറില് ഹേ ല്ലോ വെള്ള ഇങ്ങനെ ഊറി വരൂ പിന്നെ മഴക്കാലം കഴിഞ്ഞാലാ അടുത്ത് ത് വെര്ണ്ടത് ചൂടുകാലന്ന് എന്തോരം പിന്നെ ഏ നമുക്ക് അത്യാവശ്യയിട്ട് വേണ്ടുന്ന ഒരു കാര്യാന്ന് വെള്ളം നമ്മളീ ഈ മഴേനെ ഇങ്ങനെ പറഞ്ഞ് നിക്കുന്നയിലൊന്നും ശരിക്കും പറഞ്ഞാല് അർത്ഥല്ല്യ. പിന്നെ വേറൊരു കാര്യന്താന്ന് വിചാരിച്ച കാര്യയിറ്റ് ഇതന്നെ പുഴേന്റെ തോടിന്റെ ഒരവസ്ഥ പ ണ്ടല്ലോ. ഹേ പൊഴലേലോ കളിക്കലി അല്ല അത്രേ വെള്ളേണ്ടാവു. അതെല്ലോം നമ്മക്ക് നല്ല രസൊയെനു ഇപ്പ ഇപ്പോത്തെകുട്ട്യോക്ക്. പൊഴേ തോടു കാണിച്ചു കൊടുക്കാൻ തന്നെ അതൊന്നു ഇപ്പ കാണുന്നില്ല. ആ അങ്ങനെ കൊറണംചാരിച്ചാല് ഭയങ്കരയിട്ട് ഈ പൊഴലും തോട് വല്ലാണ്ട് കൊർണ്. പിന്നെ ഹ് ഇന്നത്തെ പൊഴോളന്താ പറിയ കാര്യയിട്ടെന്നെ പ്ലാസ്റ്റിക് കുപ്പി. അതെല്ലിങ്ങനെ ഹേ നറഞ്ഞ്. ഭയങ്കരോ മണോല്ലായിട്ട് അങ്ങനെ പോന്നു പിന്നെ കൊറെ ഭാഗം ഈ ഫാക്ടറിള്, അങ്ങൻ ത്തെല്ലാം വന്നിട്ട് അതിൻ്റെ ഹ് കച്ചറായല്ലോ ഈ തോട്ടില് പെഴെലല്ലോ ഒഴുക്കിവിട്ടിട്ട് അതിലും നല്ലോണം നമ്മളെ ടുങ്ങാറാക്കുന്നുണ്ട് അതിലോ നമ്മളെ പോലെരോരുത്തരു വിജാരിച്ചുയിഞ്ഞേ തന്നെ നിർത്താൻ പറ്റൂ. ഈ ഈ വെള്ളത്തില്ണ്ടാവുന്ന ഓരോരോ കൊഴപ്പങ്ങളോണ്ട്. വയങ്കരായിട്ട് രോഗം പക് ര രോഗം വരാൻ ല്ലോ. നല്ലേ ഹ് ഹ്, സാധ്യതയിണ്ട്.